ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്താ മഴയക്കായിട്ട് അല്ല പതുച്ചു മുടി കിടക്ക
അല്ലല്ല
ആഹ് ടാ ഞാനിപ്പ ഇന്ന് ഇപ്പ എന്താ വിളിചേച്ചേന്നെ നമ്മ ഏഹ് ഒന്ന് നമുക്കൊന്ന് നമ്മളെ നിലമ്പൂര് വരെ ഒന്ന് നമുക്ക് പോയി പോന്നാലോ
ആഹ് അതെ അതെ ആഹ് പോവായി നല്ലൊരു ഓപ്ഷനാണ് ട്രെയിനാവുമ്പോ പെട്ടെന്ന് എത്തിയ കോസ്റ്റ് എഫക്റ്റീവു ആണ്
ആഹ് നമ്മള് ഏഹ് പിന്ന എന്താച്ചാല് നമ്മളെ ഈ ഒരു സർണ്ണൂര് ഇതേപോലെ തന്നെ നിലമ്പൂർ റൂട്ട്ന്ന് പറഞ്ഞാല് അതിന് നല്ല രസല്ല കാണാൻ പറ്റിയ നല്ല രസല്ല ഒരു വ്യൂസ ഒക്കെല്ലെ നമ്മള തേക്കും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെല്ലതെ
അതെ അതെ അതെ
ആഹ് ജിതിന്റെ മുന്നേ പോയിട്ടില്ലേ നമ്മള് നിലമ്പൂര്ക്ക്
നിലമ്പൂര്ക്ക് ഞാൻ പോയിട്ടില്ല പോവാറഞ്ഞാല് പോ ഗൂഡല്ലൂക്കൊക്കെ പോയി വരുമ്പോ അധീനെ വന്നോക്കളൂ എന്നല്ലാതെ നിലമ്പൂർക്കായിട്ട്ത് തിന് മുമ്പ് പോയിട്ടൊന്നുല്ല
ഉം നിലമ്പൂർ പറഞ്ഞല് നല്ല രസള്ള ഒരു സ്ഥലാണ് കാരണെന്താച്ചാ ആഹ് ഒ ത്തെ
ട്ടക്കു നിലമ്പൂരിനെ പറ്റിയിട്ടു പക്ഷെ ഒന്നാമത് തു പോകാൻ പറ്റിയിട്ടില്ല അല്ല അവിട്ക്കായിട്ട് ഇറങ്ങണ്ടി വരും
ആഹ് അങ്ങനെയാണ് പിന്നെന്ത നമ്മള് ഈയഒരു ഷെർണ്ണൂര് അതേപോലെ തന്നെ ഏഹ് ഈ ഇ നിലമ്പൂര് റൂട്ട്ന്ന് പറഞ്ഞാല് അത് പണ്ട് ബ്രിട്ടീ ഷാര് ഇണ്ടാക്കിയതാന്ന് കേട്ട്ക്കജ്ജ്
തെ അതെ ആഹ് ആഹ് ആഹ് ഓൽക്ക് തേക്കടത്താൻ വേണ്ടീട്ട് നെലമ്പൂരില് തേക്ക് നല്ല തേക്കാണ് അത് കടത്താൻ വേണ്ടിട്ടുണ്ടായി ഇ റൂട്ടാണന്നൊക്കെ കണ്ടോളു
ആഹ് രണ ന്താ ച്ചാല് നല്ല തേക്ക്ല്ല തേക്ക് കൊണ്ട് സമ്പുഷ്ടായിട്ടുള്ള നാടാണ് ഞമ്മളെ ഈ നലമ്പൂര് എന്ന് പറഞ്ഞാല് അപ്പോ അവ ആഹ് അവിടെ മറ്റേ പഴയ വല്യ തേക്കും ലോകത്തില ഏറ്റവും വലിയ തേക്ക് ഓക്കെ നില കൊള്ളണത് നമ്മളെ ഏഹ് നിലമ്പൂരിലാണന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്
ആഹ് അതെ തേക്ക് മ്യൂസിയം ഒക്കെ ഇണ്ടല്ലോ അവിടെ കൊറെ വീഡിയോ സീനാ കണ്ടൂക്കുണൊന്നൂല്ല ഇതുവരെ അങ്ങട്ട് നേരിട്ട് പോയിട്ടൊന്നുല്ല
ആഹ് തേക്ക് മ്യൂസിയം നല്ല രസാ നല്ല രസാണ് ഞാൻ ഒന്നാമത് ഒരു രണ്ട് മൂന്ന് വട്ടം നമ്മള് തേക്ക് മ്യൂസിയത്ത് പോയിട്ടുണ്ട് ഏഹ് തേക്ക് മ്യൂസിയന്ന് പറഞ്ഞാല് വെറുതെ നമ്മക്ക് ഈ ഒരു തേക്ക് കാര്യങ്ങള് ക ഏഹ് നമ്മക്ക് കാഴ് ച്ച തരുന്നതില് ഉപരി അവിടെ പോയാല് എങ്ങനെയാണ് ഇപ്പോ ഒരു തേക്ക് വളരുന്നത് ഏഹ് അപ്പ അയില്
പിന്നെ അതേപോലെ തന്നെ ഈ തേക്ക് കൃഷി ചെയ്യാണെന്നുണ്ടെങ്കില് അതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പിന്നെ ഈ തേക്ക് വളർന്ന് വലുതായ എന്തേ ഇണ്ടാവണ പല ദോഷങ്ങള് കാര്യങ്ങളൊക്കെ അയ് അവിടെ എഴുതിയിട്ടുണ്ടാവും ഇത് കണ്ട്ക്കണെ
ഞാ പോയിട്ടില്ല അങ്ങടെ ആ തേക്ക് മ്യൂസിയെന്ന് പറയണ കേട്ടുക്കണു പിന്നെ ഒന്ന് രണ്ട് വട്ടം അവിടേം ഇവിടേം ഒരോ റീൽസിൽലും ഇതിലൊക്കെ കണ്ടുക്കണുന്നല്ലാതെ പോയിട്ടൊന്നും ഇല്ല
ആഹ് അത് പോവണ്ട സംഗതിയാ അതിനാണല്ലോ വിളിച്ചത് നമ്മള് പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇജ്ജ് തീരാ അങ്ങട് പോയിട്ടില്ലാന്ന് ഉണ്ടാവൂന്ന് ഏഹ് നാപ്പല്ലേ ആഹ് ട്രെയിന് പോവാം ട്രെയിന് പോവണതാണ് നമ്മക്ക് എന്തായാലും ലാഭം അതുപോലെ തന്നെ മറ്റുള്ളതും ഇപ്പൊ എന്ത് ഷർണ്ണൂരിന്ന് നമുക്ക് നിലമ്പൂറ് റൂട്ട് പോവാണെന്നുണ്ടെങ്കി വെറും ഒരു ഇരുപതുറുപ്പ്യക്കും മുപ്പത് ഉറുപ്പ്യക്കോ നമ്മക്ക് യാത്ര ചെയ്യാം
ആഹ് ആഹ്
ഏഹ് പിന്നെന്താച്ചാല് നിലമ്പൂര് ഷെർണൂര് റൂട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ വൈദ്യുതീകരിച്ച്ക്കാണല്ലോ അപ്പോ അയില് നല്ലെ ഒരു ടും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാനും പറ്റും
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ എന്താച്ചാ നമ്മള് ട്രെയിൻന്ന് പറഞ്ഞാല് ഏഹ് നമ്മക്ക് നമ്മള് സാധാരണ നമ്മള് സോളോ ട്രിപ്പ് പോകണ മാതിരി അല്ലല്ലോ ഈ ട്രെയിന് എന്നൊക്കെ പറഞ്ഞാല് അഥവാ കൊറെ ആൾക്കാാര് കൊറേ നാട്ട് പ്പത്തെ ആൾക്കാരും ഒക്കെ പാടെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലാണല്ലോ ട്രെയിന് പറഞ്ഞാ
ഉം ഉം
നമ്മക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങള് ചെയ്യാനും ഏഹ് ഇനിപ്പോ ഏഹ് പഠന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കി ഏറ്റവും നല്ലതാണ് റെ ട്രെയിൻ എന്ന് പറഞ്ഞാല് ട്രൈയിനി യാത്ര ചെയ്തില്ലേ
ആഹ് ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട് ഇപ്പം ലാസ്റ്റ് ഞാന് ഉം കാസർകോട്ട്ക്കാ ട്രെയിൻ പോയിനെ
എവിടെ ഊട്ടിക്കോ
കാസർഗോഡ് കാസർഗോഡ്
ആഹ് കാസർഗോഡ് എന്ത് കാണാന്
കാസർകോഡ് പരിപാടിക്ക് വേണ്ടി പോയതേരുന്നു
ആഹ് അല്ല ഇങ്ങള് ടൂർ ആയിട്ട് എങ്ങട്ടേലും പോയിക്കണ്ണോ
ആയിട്ട് കാസർഗോട്ടേക്ക് പെരിപാടിക്ക് പോയതേനി പക്ഷെ പെരുപാടി മൂന്നിസം മുന്നേ പോയിട്ട് അതിയെ ഇങ്ങനെ കറങ്ങി പിന്നെ എറണാകുളത്ത് പോയിനു
ആഹ് എറണാകുളത്ത് ദൂ പോയത
ആഹ് പിന്നെ കോഴിക്കോട്ട് പോയിനു
ആഹ അപ്പങ്ങള്ൾ കൊറെ സ്ഥലം കറങ്ങണതാണ്ല്ലേ നമ്മലെ ട്രെയിനില് ഉം എന്തായാലും നല്ല ഒരു ഓപ്ഷനാണ് ട്രെയിൻ എന്ന് പറഞ്ഞാല് കാരണം എന്താ വെച്ചാല് നമ്മുക്ക് പെട്ടെന്ന് എത്തിപ്പെടാം മറ്റേ എന്താ വെച്ചാല് ഇപ്പ നമ്മള് കാ ല്ലോ അല്ലെങ്കി ഇപ്പോ മറ്റേ ബൈക്കിലോ ഒക്കെ പോവവാണെന്നുണ്ടെങ്കിൽ അത് നല്ല പ്രയാസമാണ് കാരണം എന്താ വച്ചാല് വലിയട്രാഫിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഏഹ് ഈ സ്ഥലത്തില് ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോയിന്നു നമ്മളെ ഈ ഒരു എവിടെ പറയാ ഊട്ടി ഊട്ടി ഊട്ടിക്ക് പോയില്ലേ അതെന്താ വെച്ചാല് നമ് നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് പക്ഷെ എന്താ വച്ചാല് അവിടെ പോയപ്പോ ഫുള്ള് ഈ ഗതാഗത കുരുക്ക് കാരണേ നമ്മക്ക് ഊട്ടിക്കണ്ട് കടക്കാൻ പറ്റണില്ല അത്രേ തിരക്ക് കാരണം എന്താന്നു വെച്ചാ എല്ലാരും ഇപ്പൊ ഒരു പെരുന്നാളിനാണ് ഞങ്ങള് പോയത്. അപ്പൊ ആ പെരുന്നാളിന് പോയത് കൊണ്ട്തന്നെ ഈ വണ്ടികളൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുക്കിപ്പ നമ്മള് കാറില്ലാ പോയത്. അപ്പൊ കാറിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല അപ്പ നമ്മള് ഒരു മൂന്നു ദിവസത്തെ ട്രിപ്പ് നമ്മള് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് വല്യ വല്യ സ്ഥലങ്ങള് ഇന്നന്ന സ്ഥലങ്ങളിൽ പോണം. ഒരു പത്ത് പന്ത്രണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്യണം ഇല്ല എന്നതൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മക്ക് എല്ലാവും പറ്റിയില്ല ഈ ഒരു ഗതാഗതകുരുക്കു കാരണം ട്രാഫിക്കാരണം തീരെ നമ്മുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല കൂടുതൽ സ്ഥലങ്ങളൊന്നും കറങ്ങാൻ പറ്റിയില്ല
അതെ നമ്മളിപ്പോ അങ്ങനുള്ള ഇപ്പം ഒരു സ്ഥലങ്ങൾക്ക് പോ ഒന്നാമതി മറ്റേ സീസൺ ടൈമിലാ ആക്കാര് എല്ലാരും പോക ഈ വണ്ടിയൊക്കെ എടുത്ത് പോകപ്പോയ നമ്മടെ ഒരു സുഹൃ ത്തുണ്ടായി ഒരു കൊടേകനാലിൽ വന്ന് ഫുള്ള് ഫേമസ് ആയി ഇന്റെ മറ്റേ സിനിമയൊക്ക ഇറങ്ങിയിട്ട് അപ്പോ അപ്പോ ഓള് ങ്ങട്ട് ബസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയതാ ഓല് ക്കൊന്നും കാണാൻ പറ്റില്ല ചൊരത്തു മെ കുള്ള ബ്ലോക്ക് ലവിടെ കുടുങ്ങിയതല്ലാതെ വേറൊന്നും കാണാൻ പറ്റയില്ല എന്നാ പറഞ്ഞ
ആഹ് അങ്ങനെ തന്നെയാണ് നമ്മക്ക് ഇപ്പോ ട്രെയിനിൽ പോകുവാണെന്നുണ്ട
പക്ഷെ സീസൺല്ലാത്ത ടൈമിലോ ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും കാണാനും വലിയ ഇതൊന്നും ഉണ്ടാവൂല
ആഹ് ആഹണ് പിന്നെ സീസൺ അല്ലേ സീസൺ അല്ലാതെ പോയല് പിന്നെ നമ്മുക്ക് സാധങ്ങള്, സ്ഥലങ്ങള്, കാണാനും പറ്റൂല്ല പിന്നെ നമ്മളെ ഉം ഒരു ഡിസംബർ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ പോയാൽ അല്ലേ കോട ഇറങ്ങണവും മറ്റും മലെ കാര്യങ്ങളും ഒക് കെ അതിന്റെ നല്ലൊരു വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു ഇതിൽ തന്നെ കേറ പോണം.
ഉം അതെ അതെ ശരിയാ.
ഉം മറ്റേത് പോയിട്ട് വല്യ ഒരു കാര്യമില്ല ഇ ഒര് ഇതല്ലാതെ ഒരു സീസൺ അല്ലാതെ പോയിട്ട് വേറൊരു കാര്യം ഇല്ല അപ്പോ എ ഉം അപ്പ നമ്മുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലമ്പൂരൊക്കെ പോവാണെന്നുണ്ടെങ്കി പിന്ന നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടം അല്ലേ അങ്ങനത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആ അതേപോലെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പോകണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല എന്താ നമ്മുക്ക് ത് നേര നലമ്പൂര്ക്ക് ട്രെയ്ന് കേറാ ഉം ആ ന്നിട്ട് അവിട്ന്ന് വല്ലേ ആ വണ്ടിയോ കാര്യങ്ങളൊക്കെ അവിട്ന്ന് എങ്ങനെലും ഒപ്പിച്ചിട്ട് പിന്നെങ്ങനെ പോവലാണ് ഏ റ്റവും നല്ലത് ന്നാണ് തോന്ന്ണത്
ബസ്സിന് ബസ് ണ്ടെങ്കി ബസ്സില് പോക അല്ലങ്കി ഇനി ഓട്ടോർക്ഷന്തേലും ണ്ടെങ്കിൽ ഓട്ടോർക്ഷക്ക് കേറി പോവാ അല്ലെങ്കി നടക്കാതുള്ളത് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നടന്നിട്ടൊക്കെ പോയാ മതി
ആ അങ്ങൻ തന്നെ പിന്നെ ആ അങ്ങനെക്കെ നടക്കാ പിന്നെ എന്താച്ചാ ഈ കെ എസ് ആർ ടി സി യിലെ ഒരു സൗകര്യം ഏ നല്ല നമുക്ക് മുതലാക്കാൻ പറ്റിയൊരു അവസര കാരണം എന്താ
ഇപ്പൊ ഇപ്പൊ കെ സ് ആർ ടി സി ക്ക് യാത്രയ്യാറ്ഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ മറ്റേ ഈ സ്ത്രീകൾക്ക് ഫ്രീയ ആയിട്ട് വന്നതൊണ്ട് കൂടി കെ എസ് ആർ ടി സി യിലൊക്കെ പുട് പുട്ത്തം വ്ട്ട തെരക്കായ്ക്കുണു പ്പൊ അല്ല അല്ല ബാക്ക് സീറ്റില് വരെ പ അവസ് അ കടത്തിയിട്ടുള്ളത് അപ്പൊ അയ്ലൊക്കെ കേറിക്കൂടാർഞ്ഞാ പ്പൊ കൊർച്ച് പ്രയാസള്ള കാര്യാണ്
ആ ന്നാല് ന്നാ പിന്നെ ഞമ്മക്ക് അത് അങ്ങൻത്തെ ബസ്സോൾ പ്രിയദർശിനി ബസ്സോളല്ലേ അതല്ലാത്ത ബസ്സില് പ്പ മ്മക്ക് സൂപ്പർ ഫാസ്റ്റായിട്ടും മറ്റേത് പാസ് ഇതിലൊക്കെ നമ്മക്ക് എന്ത് യ്യാ യാത്ര ചെയ്യാലോ ഉം ആ
ആ അങ്ങൻത്തെന്തേലും നോക്കിട്ട് നമുക്ക് വേണന്നുണ്ടെങ്കി പോവൊക്കെ ചെയ്യാ
അതെ അതെ
ഏ അയ്നൊന്നും തടസ്സല്ല നമക്ക് ഏ ഒന്നില്ലെങ്കിൽ ട്രെയിന് ഇല്ലെങ്കി കെ എസ് ആർ ടി സി സൗകര്യങ്ങളാണ്
ട്രെയ്ൽ അപ്പക്ക് ട്രെയിന്ൽ എന്താലും പോകും നെലമ്പൂര് ചെന്ന് എറങ്ങീട്ട്ള്ള കാര്യാണ് ഞൻ പറഞ്ഞത് ഇവിടുന്ന് ട്രെയിന് പോവാമ്മക്ക് കാരുടെ പോ ഇവിടുന്ന് ട്രെയിന് പോവാ ഇ എത്ര റുപ്യാവോ പത്തോ ഇരുപത് റുപ്യ എന്തേ ഉള്ളൂ ഒരവുള്ളൂ പെട്ടെന്ന് തുചിയ വട
ഉം ട്രെയിൻ എറങ്ങി അവിടുന്ന് ഒരു ബസ് വിളിച്ച് ച്ചാ തന്നെ നമക്ക് നേരെ എവിടെ പോയി എറങ്ങാ നമക്ക് തേക്കിൻ മൂസി യത്തിന്റെ മുന്നിൽ പോയി എറങ്ങ എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു അവിടെ പിന്നെ കുറെ സാധനങ്ങള് കാണാണ്ട് പിന്നെ പഠിക്കാനാ കൂടുതൽ ഞമ്മള് പഠിക്കേണ്ട ആവശ്യങ്ങൾക്കാണ് കൂടുതല അങ്ങട്ട് പോവല് കാരണം എന്താ വെച്ചാല് തേക്ക് ക്കിനെ പറ്റിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു മ്യസ ന്ന് പറഞ്ഞാല് ഇന്ത്യയിലന്നെ ചെൽപ്പോ എന്തായിരിക്കും
അത് ഇന്ത്യലന്നെ ഏറ്റവും വലുതാണല്ലോ തേക്ക തേക്കിന്റെ ക്കെ ഫുൾ അറിയപ്പെട്ടതാണ് ആകെ ഇന്ത്യ ഒട്ടാകന്നല്ല വേൾഡ് അറിയപ്പെട്ട സ്ഥലണല്ലോ നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം
ആ എന്തായാലും ഇപ്പോ മറ്റേ അവിടെ പോയാല് ആ തേക്കനെ പറ്റിയിട്ടും അതിന്റെ വേരുകളെ പറ്റിയിട്ടും അതിന്റെ കായകളെ പറ്റിയിട്ടും പിന്നെ അതിന്റെ ഇലകളെ പറ്റിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കും ചെയ്യാ നമുക്ക അറിയാത്ത വിവരങ്ങളെക്കരം അപ്പൊ അപ്പൊ നമ്മള് നാട്ടിലൊക്കെ കണ്ടുവരുന്ന സാധനാണ് തേക്ക് എന്ന് പറഞ്ഞ പക്ഷെ
അ പക്ഷേ നമക്ക തേക്ക് നല്ല വിലണ്ട്ന്ന് ല്ലാ ർക്കും അറിയും പക്ഷേ ആരും അയ്മക്ക് നോക്കലില്ലാന്ന അതെ അതെ കൃത്യയിട്ട് നോക്കുന്നില്ല അ കുഴ് കുയ്ച്ചുടും പടു മൊൾക്ക് ണമാരി ന്ന് പറയ്ണ മാരിയ് മുളച്ച എല്ലാര രണ്ടും മുറിച്ച് പൈസ ആക്കുംന്നല്ലാതെ
ആ അതന്നെ എന്തായാലും നമുക്ക് നി വന്നിട്ട് കാണാ
അതെ അത ഓക്കെ എന്നാലും എന്താലും എത്രയും പെട്ടെന്ന് പോവാൻ നോക്കട്ടോ ഈയൊരു ക്ലൈമറ്റ് ല്ല അടിപൊളിയാണല്ലോ അപ്പൊ അതായത് വലിയ മഴയില്ല ന്നാ മഴണ്ടേനും അങ്ങനെയൊക്കെ ഒരു ക്ലൈമറ്റ് ആണല്ലോ പ്പൊ നിലവിലുള്ളത് പിന്നെ ഇതില തന്നെയാണ് വേറി കൂ നോക്ക അതെ അതക്കെക്കെ
ശരി